ആഹ് പിന്നെ എന്തൊക്കെയാ ബാക്കി പരിവാടികളും പണികളൊക്കെ കഴിഞ്ഞില്ലേ ഫ്രീ ആണോ?
എന്താണ്?
പണികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയോ ഉം
നമ്മ അവ് ഫ്രീയാ അതല്ലാ നമ്മക്ക് സെപ്റ്റംബറിലൊരു ട്രിപ്പ് പോയാലോ
ആഹ് നമ്മള് പ്ലാൻ ചെയ്തിണ്ടായിര്ന്നല്ലോ ഗ്രൂപ്പിൽ എല്ലാരും ഇപ്പം ചോയിക്കുന്നുണ്ട് എപ്പളാ പോവ്ന്നതെന്ന് സെപ്തംബറില് പോവാലേ ഇന്നാല് ഓണ വെക്കേഷന്റെ ടൈമില് ആഗസ്റ്റ് നേരത്തെ ആവൂല്ലേ
ആഹ് ഓണം വെക്കേഷന് ഞ
വേണ്ട വെക്കേഷന് വേണ്ട അല്ലാത്ത ആഹ് നോക്ക് ഇത് കാര്യം ചെയ്യാം ഒരു വൺ ഡേ ടൂറായിട്ട് ഫസ്റ്റ് പോവാം മക്കക്ക് ക്ലാസ്ള്ള എടേല് അതാവ്മ്പോ നമ്മക്ക് അവരേം കൊണ്ട് പോവ്മ്പോ ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടായിരിക്കും നമ്മക്ക് രാവിലെ അവര് പോണ ടൈമില് എറങ്ങീട്ട് ഏഹ് എത്താൻ പറ്റുന്ന രീതിയിൽ ഒരു ട്രിപ്പ് പ്പങ്ങനെ പോവാ
ഒരു ചെറിയ എവിടെയെങ്കിലൊരു സെ രസ്
ഏഹ്
ഉം അല്ല ചെറിയൊരു പ്ലയിസ് മതി കാരണം അത് ചെറിയൊരു പ്ലേയിസായിട്ട് എന്താച്ചാല് നമ്മളെ മക്കള് വരുമ്പഴേക്ക് തിരിച്ചെത്തണ്ടേ
ആഹ് അപ്പത്തേക്ക് എത്തണം അല്ലെങ്കി പിന്നത്തെ ട്രിപ്പ് നമ്മക്ക് അവരേം കൊണ്ട് ഫാമിലി ആയിട്ട് പോവാൻ പറ്റിയതൊന്ന് വേറെ പ്ലാൻ ചെയ്യാം
ആഹ്
ആഹ് നമുക്ക് ഹസ്ബൻ്റിനോടൊക്കെ ഒന്ന് അത് ആദ്യം ഇത് ഇമ്മക്ക് നമ്മക്ക് എവിടെ അടുത്തൊക്കെ എവിടേം പോവാല്ലേ
ആഹ് ആഹ്
എവിടെങ്കിലു ഒക്കെ ജസ്റ്റ് ഒരു ഫിലിമിനൊക്കെ പോയി ആഹ് അത് നോക്കിയിട്ട് പോവാ മഴന്റെതൊക്ക്
പോവ്ന്ന സമയത്ത് മഴയൊക്കെണ്ടാവ്വോ ആവോ.
അതെ. പിന്നെ കൊർച്ച് മാൾലൊക്കെ പോയി കൊർച്ച് പർച്ചേസിങ്ങൊക്കെ നടത്തി അങ്ങനെ വരാ വരെയൊക്കെ കൊണ്ട് പർച്ചേസിങ്ങിന് പോയാ പിന്നെ. എയ് കൈള്ളതൊക്കെ അവ്ടെ കൊടുത്തു പോരണ്ടി വരും അതുകൊണ്ട്. അ അത്കൊണ്ട് അത് അവരെ കൂട്ട്യ ശരിയവില.
ഇന്റെ വല്ത് വല്തിനെക്കൊണ്ട് പ്രശ്നല്ല പക്ഷെ ചെറുത്. എവടെ പോയാലും അവിടെ കെടക്കും. കെടക്ക്വ എല്ലെങ്കി എന്തെങ്കിലും സാധനങ്ങളെടുത്ത് പൊട്ടിക്ക്യ.
അഹ് ശരി ന്റെ വലുതും ചെറുതും രണ്ടും കണക്കാ വലുതന പിന്നീ വാശി മോക്ക് മോക്ക് പിന്നെ മ് മിണ്ടൂല അവിടെ നിന്നാണോ നടന്ന് വരൊന്നുല്ല. അവ്ടത്തന്നെ നിക്കു അത് കിട്ടുന്നവരെ അവ്ടെ നിക്കും അതുകൊണ്ട് ഞാ അധികം മാൾലൊന്നു കൊണ്ടാവാ മാൾലൊക്കെന്നർ ഭയങ്കര റെയ്റ്റല്ലേ മാ സാന സെയിം സാധന നമക്ക് പൊർ ത്ത് റേറ്റ് കൊറവിന് കിട്ടും ഉം ക്ഷ ത് ഭയങ്കര റേറ്റല്ലവിടെ. പ്പെന്തെങ്കിലും വാങ്ങിച്ച്ട്ട്ണ്ടെങ്കില് നഷ്ടാണ്. വരൊന്ന് കൊണ്ടു പോകണ്ട നമുക്ക് ചെറിയരു പർച്ചേസിങ് ഒക്കെ നട്ത്തി. പിന്നെല്ലാരുംപ്പം മെയിനായിട്ട് പോണത്ങ്ങനെ സാധനങ്ങളൊക്കെ കാണാനാണല്ലൊ.
ഉം അല്ലാ എന്താ. ആരെങ്കിലും വിളിക്ക്യാറുണ്ടയ്യ്.
ഇല്ല പ്പൊ കൊറെ ആയി പ്പൊ കൊറെ പേരൊക്കെ വിൾച്ചിട്ട് പിന്നെ വാട്സപ്പിലക്കെ മെസ്സേജൊക്കയക്ക്യാറ്ണ്ട്. എല്ലാരുങ്ങെന ചോയ്ക്ക്യുന്നുണ്ട് ഒരു ഗെറ്റുഗതറൊക്ക നട ത്തണ്ടെന്നൊക്കെ പറയുന്ന്ണ്ട് നമുക്കീ ട്രിപ് പിൻ്റെതൊക്കൊന്ന് കഴിഞ്ഞിട്ടെ ഒരു ഗെറ്റുഗെതറൊക്കെ വെക്ക്യണം.
എല്ലാരും കൂടെന്ന് കൂട്ടിട്ട് എല്ലാവരുടെ ഒരു ഫ്രീ ടൈമിൽ കൊറെ ആൾ ക്കാര് ജോലിക്ക്യ് പോണോരൊക്കണ്ട് അപ്പത് നമക്ക് സൺഡേ ക്കാക്കി.
എല്ലാവരും ബിസിയാണ് ഒന്നാമത്. എല്ലാവരും തെരക്ക് പിടിച്ച് ആ ചെലര്ന്ത് ജോളിക്ക്യെറങ്ണ് പിന്നെ ചെലര് ആഹ്. കാരണം മക്കളായി മക്കൾടെ കാര്യങ്ങളായി.
അതെ ആഹ് അവരെ കാര്യങ്ങള് കഴിഞ്ഞ് പണികളായി. ഉം ഓര് സ്കൂള് പോണ വ രെ ഓരെ ജോലികള് അഹ് കയ്ഞ്ഞാ പിന്നെ ബാക്കിയ്ള്ള വീട്ട്ത്തെ ജോലികള്.
ന്നെ സ്കൂള് വിട്ട് വന്നിട്ട്ണ്ടെങ്കി അതൊരു ഒന്നന്നര ജോലി അങ്ങനാണ്. ആദ്യക്കെ കര്തിര്ന്നു. കാര്ണ സ്കൂൾലന്നാക്ക്ണേൻ്റെ മുന്നെ കാര്ണ അംഗനവാടിലാവുമ്പൊ. ത്യേച്ച് വേറെ വർക്കുകളൊന്നില്ലല്ലോ അപ്പ സ്കൂൾനാക്ക്യ പ്പഴാണ് ഈശ്വരാ എൻക് തീരെ പ്പാനെന്നൊര് ടൈമില്ല സത്യം പർഞ്ഞ. വര് വര്നു വര്ക്ക്ള്ള വർക്ക്കള്. ആഹ് ഒരു ദിവസം പെൻ്റിംഗ്. ഒരു ദിവസം പെൻഡിങ്ങായ. പോയി കഥ പിന്ന ഒരു ദിവസം നോക്കില്ലങ്കി പിറ്റേ ദിവസം ലോഡ് കൂടി.
അതെ ഞാ മളെന്നും തീരേ ലീവാക്കിക്ക്യല്ല ഫസ്റ്റാൻഡേർഡാ പറയുമ്പ. ഒരു ദെവസം ലീവാക്കിണ്ടെങ്കിൽ എത്രയോ തോനെ പഠിക്ക്യാനോ എഴുതാനോ ഒക്കെണ്ടാവ്വ. ഡിറ്റഷൻ ഡെയിലി ഡിറ്റക്ഷന് ആഹ്.
ലീവാക്കിന്ന് ഇന്നലെ ലീവാക്കിട്ട് ഇന്നലെ ഫുള്ള് ഹോം വർക്കുകളും കാര്യങ്ങളും. ഇന്നലെ വന്നിട്ടെനിക്ക് ഏഹ് ചെയ്യാൻ പറ്റില ഇന്ന് നൈറ്റ വന്നിര്ന്നത്. പിന്നെ അത് ചെയ് ചെയ്ത്ട്ടില്ല പ്പത്. പെന്റിങ്ങായി കെടക്കാണ് പ്പഎനിക്ക്യ് ഇവര്ക്കോവർലോഡാവാണപ്പൊ. ഇവൾക്കും ഓവർലോഡുണ്ട്. അതന്നാന്ന് പഠിച്ചത് അന്നാന്ന് പഠിപ്പിക്കണത് മനസ് അപ്പൊ പഠിക്കുകയാണെങ്കിൽ അവൾക്ക് അത്ര വിഷയം ഇല്ല ഇതെന്ന് പറയാൻ ഇത് പോലെ ഒരുമിച്ച് ക്കുമ്പോഴാണ്
ഉം അതാണ് തീരെ ലീവ് ആക്കിക്കാനും പറ്റില്ല ഇപ്പത്തെ സിലബസ് ഒക്കെ അങ്ങനെയാണ് ഭയങ്കര ടൈറ്റ് സിലബസാ ഞാനൊക്കെ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോ ഒന്നോ രണ്ടോ ബുക്സ് ഉണ്ടായിരുന്നുള്ളൂ മോൾക്കൊക്കെ എത്രയാ ബുക്ക് ഉള്ളത് വലിയ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് തന്നെ നാല് ബുക്കൊക്കെ ഉള്ളത് ഉം ആരെ ഏതാ സിലബസ് ഏതാ സിബി എസ് ഇ ആണോ
അല്ലല്ല ഇവിടെ സാധാ നോർമൽ എൽ കെ ജി ആണ്
നോർമല ആ അത് സി ബി എസ് ഇ സിലബസ് ആയിട്ട് എന്തോരം ബുക്കാ ഞാനത് പറയാ ഹസ്ബൻഡിനോട് നമുക്ക് ചെയ്ഞ്ച് ചെയ്യാം കാരണം വെറുതെ ഇങ്ങനെ ഒരുപാട് കുത്തി പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യത്തിന് പഠിപ്പിച്ച് പഠിക്കുന്ന മക്ക മക്കളാണെങ്കിൽ എങ്ങനെ ആയാലും ഏത് സിലബസ് ആയാലും എവിടെയെങ്കിലും എത്തും.
എൽ കെ ജി പ്രൈവറ്റ് ആയിട്ടാണാവോ പ്രൈവറ്റ് ആവുമല്ലോ അതിലുണ്ട് ഇഷ്ടംപോലെ ടേമ് വൺ ടെമ് ടു ടെമ് ത്രീ എന്ന് ത്രീ അടുത്ത മൂന്ന് ബുക്കുകൾ അത് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റോറി അത് നമ്മളെ കാക്ക വെള്ളത്തിൽ വെള്ളത്തിൽ ഏ എ വെള്ളത്തിൽ കല്ലിട്ട ആഹ അത് ക്ലൗ സ്റ്റോറി ഇപ്പൊ ഫുള്ള് ഇംഗ്ലീഷിൽ ഒക്കെ ആക്കി അയ്യോ ഞാൻ അന്തം വിട്ടുപോയി ഇവര് എങ്ങനെ ഇത് പഠിക്കും
പിന്നെ പിന്നൊരു കാര്യം ഉണ്ട് ഇവരെ പഠിപ്പ പികുമ്പോ നമുക്കുംകൂടി പഠിക്കാം അതൊരു കാര്യമുണ്ട് കുറെ ഇംഗ്ലീഷ് ടെം ഒക്കെ ഇപ്പോ വെജിറ്റബിളിന്റെയോ ഫ്രൂട്ട്സിന്റെറെ ഒക്കെ ഞാനൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകൾ വരെയുണ്ട്
ആഹ പിന്നെ അതു എല്ലാം നമ്മളൊക്കെ ഒന്നാം ക്ലാസ് മുതലാണ് എബിസിഡി ഒക്കെ കണ്ടത് അതും ശരിക്ക് അറിയ പോലുമില്ല പക്ഷെ
ആഹ ഹിന്ദി ഒക്കെ നമ്മൾ എപ്പളാ പഠിച്ച അഞ്ചിലല്ലേ
ആഹ
ആഹ ഹിന്ദി അഞ്ചാം ക്ലാസിലാണ് എനിക്ക് തോന്നുന്നത് എന്റെ എന്റെ മോൾക്കൊക്കെ യു കെ ജി മുതൽ ഹിന്ദി പഠിക്കുന്നുണ്ട്
അതെ ഏ ഒരു കണക്കിന് അങ്ങനെ നോക്കും
സ്റ്റോറി
ഒരു കണക്കിന് അങ്ങനെ കഷ്ടത ഇല്ലെങ്കിലും അങ്ങനെ നോക്കുമ്പ നല്ല കാര്യാണിത് എന്നു വെച്ചാല് അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം
അതെ ഉം ഉം പ്രഷർ ആണെന്നേ ഉള്ളൂ അവർക്ക് കുറച്ച്
ഇന്ന പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാര് തന്നെ നമ്മളെ ഒപ്പം തന്നെ ഇരുന്ന് പഠിപ്പിക്കുന്നില്ലേ കുറേ പേരുണ്ടാകും പിന്നെല്ല പക്ഷെ ഇന്ന് ഇന്ന് കൊറേ മാറ്റങ്ങൾ ഉണ്ടായിട്ട് തന്നെ പിന്നെ മക്കളെ കൂടെ നമ്മള് നമ്മള് നമ്മൾ തന്നെ പഠിപ്പിക്കണം
അതന്നെ അപ്പൊ ഞാനിതാ ഞാൻ നമ്മൾ വായിച്ച്. ആദ്യം പഠിച്ചാലേ നമുക്ക് ഓർക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റുള്ളൂ
ആഹ
ഞാന് ഹിന്ദി ഇംഗ്ലീഷൊക്കെ ഞാൻ ആദ്യം വായിച്ചർത്തൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഒക്കെ ഡിക്ഷണറിയിൽ അറിയാത്തതക്കെ നോക്കിട്ട ഉള്ള അവർക്ക് പഠിപ്പിക്കായിരിക്കയുള്ളു ന്നാലൊള്ളു നമുക്ക് നന്നായിട്ട് പറഞ്ഞ കൊടുക്കാൻ പറ്റുള്ളു
അതെല്ല അതല്ല കുട്ടിയോൾ എങ്ങനെ മക്കളെ പഠിപ്പിക്കുമ്പോ എങ്ങനെ ദേഷ്യപ്പെടാറ് ഒകെ ഉണ്ടോ
ദേഷ്യപ്പെടുകൊക്കെ ചെയ്യും പക്ഷെ അധികം എൻന്റെ മോളൊക്കെ ക്യാരക്ടർ വെച്ചാല് ദേഷ്യം പിടിച്ച് ചീത്ത പറഞ്ഞാ തല്ലൊക്കെ ചെയ്ത ഒരു കാര്യം ചെയ്തു തരില്ല പഠിക്കുകയില്ല ഒന്നിനും ഇരുന്ന് തരില്ല നല്ലോണം സോപ്പിട്ട് നല്ല മോളാണ് എല്ലാത്തിനും ഫസ്റ്റ് ആണല്ലോ എന്തെങ്കിലും നമ്മള് ഓഫ- ഓഫറ് ചെയ്യണം ഗിഫ്റ്റ് ഒക്കെ അപ്പ അത് വാങ്ങിച്ചു തരാം ഇങ്ങനെ- എക്സമിന് പാസായിട്ടണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങള് വാങ്ങിച്ച് തരാമൊക്കെ- പറയുവാണേ
അല്ല ഒരു കണക്കിന് അങ്ങനെ കൊടുക്കുന്ന കുട്ടികൾക്കും ഒരു ഉഷാറ് വരും പഠിക്കാനെ
ആഹ് അതാണ് അപ്പ നമ്മള് എന്തെങ്കിലും ചെറുത് വാങ്ങിച്ചു കൊടുക്കൂവേണം കേട്ടോ അപ്പ നമ്മള് വെറുതെ - പറ്റിച്ചിട്ടേ പിന്നെ അവർക്ക് പഠിക്കാനുള്ള ഇൻറ്രസ്റ്റ്ണ്ടാവില്ല ഞാൻ അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ - ചെറുതാണെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ക്ലയോ- അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും കളിക്കുന്ന അല്ലെങ്കിൽ സ്റ്റിക്കറോ ചെറിയ- അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും ചെറിയ ഗിഫ്റ്റ്- ലെ പൊതിഞ് എങ്ങാണ്ട് കൊടുക്കും പഠിച്ചാല് അങ്ങനെ ഡിറ്റക്ഷന് ഫുൾ മാർക്ക് കിട്ടുമ്പോ അത് വാങ്ങിച്ചു കൊടുക്കും
അപ്പൊ അവർക്ക് പഠിക്കാൻ ഇൻട്രസ്റ് ആണ് അങ്ങനെ എന്തൊ കിട്ടുമല്ലോന്ന് വിചാരിട്ടെങ്കിലും-
ഇപ്പൊ സി ബി എസ് സ്കൂളി ഇപ്പോ അതായത് കൂട്ടക്ഷരവായിട്ടല്ലേ എഴുതിപ്പിക്കാ
ആഹ് കൂട്ടക്ഷരം ഒണ്ട് കൂട്ടക്ഷരമൊക്ക സ്റ്റാർട്ട് ചെയ്തിണ്ട് ഏയെ
നല്ല കാര്യം തന്നെയാണ് അത് സി ബി എ സി -
ആഹ് സി ബി എ സി നല്ലതാണ് ഉം പിന്നെ നല്ല ഫീസും കാര്യങ്ങളൊക്കെയാണ്
ആഹ് ഏട്ടനാണ് പിന്നെ പറഞ്ഞത് അപ്പ അത് മാത്രമല്ല ഞങ്ങക്ക് വീടും സെറ്റ് ആയിട്ടില്ലല്ലോ അപ്പ അതുംകൂടി -
ആഹ് ഞങ്ങളേതും ഇപ്പ തന്നെയാ അവസ്ഥ ഇപ്പൊ വീട് സ്ഥലത്തിന്റെ ഒക്കെ നോക്കുന്നൊണ്ട് ഇനിയിപ്പ ചെലപ്പോ നെക്സ്റ്റ്- ഈ അടുത്ത് വേറെ ഈ സ്ഥലത്ത് വേറൊരു സ്കൂളുണ്ട് സി ബി എസ് ഇ കൊറച്ചു കൂടെ ഫീസ് കൊറ ഞ്ഞട്ട്- അപ്പൊ അവിടെക്കെ ഒന്നുകിൽ അവിടെ ചേഞ്ച് ചെയ്യണംന്ന് ഇങ്ങനെ വിചാരിക്ക സ്റ്റേറ്റിലേക്ക്‌ ആ- ആണെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് വരെ ഇവർക്കൊരു ബേസിക് കിട്ടിയാ പിന്നെ സ്റ്റേറ്റിലേക്ക് മാറ്റാം കൊഴപ്പമില്ല പിന്നെ അവർക്ക് ഒന്ന് റെടിയായി ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് റെഡിയായി
ആഹ്
അവര് തന്നെ അങ്ങ് പഠിച്ചു പോയിക്കോളും അപ്പ അത് അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് ആഹ് എന്നുവെച്ചാല് സി ബി എസ് ഇ കഴിഞ്ഞ് ഐസി - സി എസ് സി ഉണ്ട് പിന്നെ ഇ സി എസ് സി ഉണ്ട് പല സിലബസുകളും ആണ് അപ്പൊ വരെ മുകളിൽ ഷ- ഇഷ്ടം പോല ആൾക്കാര് പഠിച്ചിറങ്ങുന്നുണ്ട് മാ- അവര് പിന്നെ കൊറച്ച് കഴിയുമ്പോ താന്നു താന്നു പോവുള്ളൂ ഉമ്മ വാങ്ങിച്ചു പിന്നെ- നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒക്കെ ഇന്റെതൊന്നും അങ്ങനെ അങ്ങോട്ട് കേറൂല ഭയങ്കര ശ്രദ്ധ- കൊറവാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കേയുള്ളൂ
ഉം അത് അവര് പറഞ്ഞിട്ടും കാര്യമില്ല അവര് കളിപ്രായം അല്ലേ ഇപ്പം
അതാണ് കളിന്ന് പറയാ മിസ്സ് പറയും ക്ലാസ്സ് ഇന്ന് മോള്- അങ്ങട്ട് വർത്താനം പറഞ്ഞ് ഇങ്ങട്ട് വർത്താനം പറഞ്ഞ് പക്ഷെ പഠിക്കാനായിരിക്കുമ്പോ കൊഴപ്പൊന്നില്ല വീട്ടിന്നൊക്കെ പഠിക്കൊക്കെ ചെയ്യും. ആഹ് മോനാണെങ്കിലും ഭയങ്കര മടിയാ അംഗനവാടിയിലൊന്നും വിട്ടില്ല ഞാന് ഭയങ്കര വാശിയും- കരച്ചിലൊക്കെ സങ്കടയായിരുന്നു അപ്പൊ ഞാൻ ഇനിക്ക് സങ്കട- ഓന് കരയുമ്പോ ഞാൻ വിടൂല അതോണ്ടും- ഇപ്പം എഴുതാനൊക്കെ കൊറച്ച് ബുദ്ധിമുട്ടാ എഴുത്ത് അക്ഷരങ്ങളൊക്കെ കയ്യ് അങ്ങോട്ട് വഴങ്ങൂല മ്മ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എന്നാ ട്രിപ- ട്രിപിന്റെ കാര്യം നമുക്ക് പ്ലാൻ ചെയ്യാട്ടോ ഗ്രൂ പ്പിലൊന്ന് ആയിക്കോട്ടെ ആഹ് ശരി ന്നാ വിളിക്കാ ആഹ് ശരി.